ആ പറയ്ട
എന്നോട്ക്ക് വരുന്ന്
ഞാനേ ഇവിടെ തുണി കഴുകി ഇട്ടാലോ മഴ പെയ്തപ്പോ എടുത്തിട്ടായിരുന്നു വീണ്ടും അതൊക്കെ എടുത്ത് വെയില് വന്നു ചെറുതായിട്ട് അപ്പൊ എടുത്ത് വീണ്ടും വിരിച്ചി
അയ്യോ ഇപ്പൊ വി ആഹ് ഇപ്പൊ വീണ്ടും മഴ പെയ്യും ഇവിടെ അങ്ങനെയാ നമ്മൾ തോർന്ന് നിൽക്കുമ്പോൾ നമ്മള് തുണി എങ്ങാനും കൊണ്ടിട്ടാ അപ്പ തുടങ്ങും വീണ്ടും മഴ.
ആണാണ് ഇവിടെ ഇപ്പൊ ഒരു വെയില് ചെറുതാ ട്ട് കാണിച്ചു പക്ഷെ ഇപ്പം മഴയുടെ ഒരിതും വരുന്നുണ്ട്.
ആഹ് അതെ അതെ അതെ
പിന്നെ വീട്ടിലെ വീട്ടില നിങ്ങളുടെ പ കുട്ടിയൊക്കെ എന്തോ പറയുന്നു?
പട്ടിക്കുട്ടി ഇവിടെ ഉണ്ട് ഒരു പൂച്ചക്കുട്ടിയുണ്ട്. അല കാരണം ഇരിക്കണ്ട പെരയ്ക്കാത്ത് ഇങ്ങനെ ആ ഒണ്ട് ഒരു കുഞ്ഞു പൂച്ചയൊണ്ടേ അത് ഇങ്ങനെ നമ്മുടെ പുറകെ നടന്ന് ഇപ്പൊ വിശക്കുന്നതും കണ്ട് ഞാൻ ചോറിട്ട് കൊടുത്തു. ത്ത് ദാണ്ടേ എന്റെ കീഴെ വന്ന് നിപ്പൊണ്ട്. വിശക്കുന്നുന്ന് കണ്ട് ചോറിട്ട് കൊടുത്തപ്പോഴത്തേക്കും വിശക്കു അല്ല ചുമ്മ ഇങ്ങനെ കളിക്കണം അതിന്റെ കൂടെ ആരേലും.
ആണോ ആഹ് അതൊക്കെ രസാല്ലേ സമയം പോന്ന അറിയത്തില്ലല്ലിയോ
അതെ അതെ അതെ സമയം പോവു ന്നത് അറിയത്തില്ല അങ്ങനെ ഒരു ഗുണവുണ്ട് നമ്മള് പക്ഷെ പണിയൊന്നും എടുക്കാൻ പറ്റത്തില്ല ചില കൊച്ചു പിള്ളോര് വന്ന് വഴക്കുണ്ടാക്കത്തില്ലേ? അതുപോലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മള് വിശക്കോ ഇതിന്റെ അലയൊക്കെ കേൾക്കും നമ്മള് വിചാരിക്കും വിശന്നീട്ടാ ഈ അലക്കുന്നേന്ന് അപ്പ ഞാൻ ഇതാണ്ടേ ചോറിട്ട് കൊടുത്തു അവക്ക് വേണ്ടയത്. നമുക്ക് പക്ഷേ എങ്കിലെ പൂജക്കന്നേരം പറ്റുമ്പോക്കെ ഭയങ്കര സങ്കടവാ
ആണോ എന്തേലപകടം പ റ്റിയാരുന്നോ?
ആഹ് നേരത്തെ ഞങ്ങക്കൊരു പൂച്ച ഉണ്ടായിരുന്നു അതിന് ആരാണ്ട് ഇങ്ങനെ വിഷം ഏതാണ്ട് വെച്ചതാ അതിന് വെച്ചതല്ല വേറെന്തിനോ വെച്ചത് അത് പോയി തിന്ന് അങ്ങനെ അതങ്ങ് ചത്തു പോയി ഇച്ചരി വല്ലിയതാരുന്നു. അതെ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്.
എങ്ങനെ സാധാ പൂച്ചയാണോ? അതോ പേർഷ്യൻ ക്യാ
അല്ലല്ല സാദാപൂച്ച നമ്മുടെ സാദാ പൂച്ച അങ്ങനെ വേറെ വീട്ട്ലൊക്കെപോയി തിന്ന്ന്നെ ഈ അങ്ങനത്തെ പൂച്ചയാണ പോവാതില്ലല്ലോ
ഞങ്ങളുടെ ഇപ്പറത്തെ ഇങ്ങനെ അതിനെ ഈ പേർഷ്യൻ പൂച്ചെ വളർത്തുന്നുണ്ട് കേട്ടോ പക്ഷെ അവന അതിനെ തുറന്നു വിടും അപ്പൊ നമ്മള് ഇവിടെയൊക്കെ വരും വന്നിട്ട ട്ടന്ന് പോകുവങ്ങ് കേട്ടോ ചില സമയത്ത് കണ്ടില്ലെന്നുപറഞ്ഞെ അവരെയേതിനെ തെരക്കി നടക്കുന്ന കാണാം തുറന്നു വിടാൻ പറ്റ ത്തില്ലന്ന് ഈ പൂച്ച അതങ്ങ് പോവ്വന്നങ്ങ് പിന്നെ ആരെങ്കിലും വഴിയികണ്ട കഴിഞ്ഞാൽ പിടിച്ചൊണ്ടും പോകത്തില്ലേ പക്ഷെ ഒരു കൊറച്ചു നേരൊക്കെ തൊറന്നു വിടും അന്നെരം അത് ഇങ്ങോട്ടേക്ക് ഒന്ന് ഓടി വരും അതെ ഞാൻ ചോദിച്ചത് കേട്ടാ
ആണോ മ് ഇവിടെ ഇതിന് അങ്ങനെ നമ്മള് പറയന്നട്ത്തൊന്നും നി ക്കുന്ന പൂച്ചയല്ല ഇവിടെ തേ പട്ടി ആവുമ് നമ്മക്ക് കെട്ടിയിട്ട് വളത്താം പൂച്ചെ അങ്ങനെ പറ്റത്തില്ലല്ലോ
ആ ആ എത്ര കുഞ്ഞുങ്ങൾ ഇ
ഇപ്പൊ ഒന്നേ ഉള്ളൂ നേരത്തെ ഒണ്ടായിരുന്നേ പിന്നെ അപ്പുറത് പൂച്ച ഇപ്പ ഈ പൂച്ചക്കുഞ്ഞുള്ളകൊണ്ട് വേറെ പൂച്ചക്കുഞ്ഞുങ്ങളും വരും കേറി വന്നോണ്ടിരിക്കും കൂട കളിക്കാൻ
ആ
ചെല മനുഷ്യന്മാറെകൂട്ട് ഇപ്പം മനുഷ്യന്മാര് ചെയ്യുന്നക്കെ പൂച്ചയ്യുന്നെ
അതെല്ലെ
ആ അങ്ങനെയുണ്ട്
ല്ലെ കുഞ്ഞു മക്കള്മാരെ പോലെല്ലെ അവർടുത്ത് ക നമ്മള കുഞ്ഞു മക്കളോടൊക്കെ കളിക്കുന്ന പോലെല്ലേ അവരെടുത്ത് ല്ലേ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അതില്ലെ നമ്മുടെ തുണിയിലൊക്കെ പിടിച്ച് കടിച്ച് അല്ലെ ദേഹത്തക്കെ ചാടിക്കേറാ ക്കി
ആ അതുപോലെ ഈ പൂച്ച നമ് എടുക്കാൻ നോക്കിയപ്പോ ഈ ചെല സമയത്ത് നമ്മള ഉപദ്രവിക്കും അങ്ങനെ ഒണ്ട് സ്നേഹം കൂടിട്ട് കടിക്കും അപ്പൊ നമ്മക്ക് പക്ഷെ വെഷവല്ലേ
ക്കുമ്പോ അത് വെഷായിട്ടെന്തെലും പ്രശ്നണ്ടോ
ആ ഞാൻ എത്ര തവണ നേരത്തേക്കെ പോയി റ്റീറ്റി എടുത്തെടുത്തെടുത്തേ നമുക്കത് വെ വന്ന്കഴിഞ്ഞാ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മള് എങ്ങനെ വളർത്തിയാലും നല്ലപോലെ വളർത്തിയാലും ശെരി ഇത് കടിച്ചഴിഞ്ഞാൽ വെഷല്ലേ
ആ
നമ്മടെ ഇവിടെക്കേയാ എനിക്ക് തോന്നുന്നു പൂച്ചേം പട്ടീനേക്കേ കൂടുലായിട്ട് വളർത്തുന്നേ ആ റീൽസ് ഈ സാനൊക്കേ വരുമ്പഴേ പുറത്ത് കണ്ടിട്ടുണ്ടോ പാമ്പിനേ വളർത്തുന്നോരൊണ്ട്
ക ഉണ്ടുണ്ട് ഇപ്പൊ വീടുകളിൽ പാമ്പിനെ വളർ പുള്ളേര്
ആ അതൊക്കേ എന്തുവാ അയ്യോ അതൊക്കെ എങ്ങനെ എനിക്കറിയത്തില്ല അതിനെ എങ്ങനെങ്ങനെ വളർത്താൻ തോന്നുവെന്ന്
ആ അതെ ഇപ്പഴ്ത്തെ പിള്ളേരല്ലേ
ആ ഇപ്പോഴത്തെ പുള്ളാർക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നുല്ലല്ലോ
അല്ല
എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ല അറിവായതുകൊണ്ടേ ഇപ്പം ഫോണിന്റെ പോലും ഇപ്പൊ ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ ഫോ ഫോണാ
അ താണ്
ഉം അങ്ങനെ തുണ്ട് പിന്നെ ഇങ്ങനെ പൂച്ചയും പട്ടിയൊക്കെണ്ടെങ്കി അതുങ്ങടേ പൊറകെ നടന്നോളും കൊറേ പിള്ളാര് ഉം ആ ചേച്ചിടേ മക്കളാ ഫോൺ കൊടുക്കണ്ട അല്ലെങ്കില് ഫുഡ് കഴിക്കാൻ തൊട്ട് ഉറങ്ങാവരെ ഫോണാ
അതെ അതെ
ആ അങ്ങനെണ്ട് പട്ടിയൊക്കേ അത്ങ്ങടെകൂടെ കളിച്ച് അങ്ങനങ്ങ് നടക്കും സമീ പോകുന്നറിയത്തില്ല പിന്നെ അത്രയും കളിച്ചഴിയുമ്പോ ഭയങ്കര ഇഷ് ക്ഷീണമായിരിക്കുവല്ലോ അപ്പൊ കെടന്നൊറങ്ങിക്കോളും
ഞങ്ങടെ വീടിൻ്റെ അടുത്ത വീട്ട ട്ടിലൊരു പൂച്ചയൊണ്ട് കേട്ടോ അവരാണങ്കിലും അതിനെ ഒരു തള്ളപ്പൂച്ച അതിന് പ്രസ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ വീടിന്റെ സൈഡിലായിരുന്നു പ്രസവിച്ചിട്ടത് അപ്പം ഇ തള്ളപ്പൂച്ച എങ് കുറച്ചുനാളകഴിയുമ്പം മരിച്ച കിടക്കുന്നകണ്ട് പിന്നെ അവരെ എടുത്താന് കുഴിച്ചിട്ട് അപ്പൊ പിന്നെ മൂന്ന് കുഞ്ഞുങ്ങള് അത് ഇങ്ങനെ ഇങ്ങനെ അവിടൊക്കെ ഓടി നടക്കുായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ന ഇ രണ്ട് കുഞ്ഞുങ്ങളങ്ങ് മരിച്ചു കേട്ടോ പിന്നെ ഒരു കുഞ്ഞെള്ളൂ അത് ആ വീട്ട വീട്ടുകാരങ്ങ് ഒരു തിലൊരു മണിയൊക്കെ കിട്ടി അവരെങ്ങ് ഒരു അവരുടെ വീട്ടില് പൂശായായിട്ടുള്ള രീതി എന്നട്ടൊരു പേര് ഇട്ട് മണിക്കുട്ടി കുട്ടിന്ന് പേര് ഇട്ട് എന്നിട്ട് മണിക്കുട്ടീന്ന് വിളിക്ക അ്യ്പോ അ ദൂരെ നി ക്കുകവാണെങ്കിൽ അത് ഓടി വരും അവടെടുത്തോട്ട്ഓടിചില്ലന്ന് കാണാം അങ്ങനെയുള്ള ഒരു നമ്മുടെ നമ്മുടെ ഞാൻ നോക്കിയിട്ട് നമ്മുടെ മക്കളുമാരെ വിളിച്ച അത്രയും അനുസരണ ഇല്ലന്ന് തോന്നുന്നു കേട്ടോ
അതെതെ ആഹ ഞാൻ - സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പ അങ്ങനെയാരുന്നേ നമ്മളിങ്ങനെ പോകാനായിട്ട് എവിടെേങ്കലും പോവുകൊക്കെ ചെയ്ത്തില്ലേ പുറകെ വരുവായിരുന്ന് പട്ടി പട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത് അത്ച്ചിരി വലിയ പട്ടിയാ അത് നമ്മളെ കൊണ്ട് വിട്ട് എന്നിട്ട്ത് കേറി വരും അങ്ങനെയായിരുന്നു അങ്ങന അത്രയെ ഒരു ഇതായിരുന്നു
ആം എന്താ മൃഗങ്ങൾക്കൊക്കെ ഈ ഭയങ്കര സ്നേഹമാണതോന്നുന്നുല്ലോ അല്ലേ ഇല്ല അവർക്ക് എത്ര നമ്മൾ ഒരു നേരം ആഹാരം കൊടുത്താലും മതി തോന്നുന്നു പിന്നെ എവിടെ ഈ പട്ടികൾക്കൊക്കെല്ല എവിടെ വെച്ച് കണ്ടാലും പിന്നെ അവർക്ക് ആ ഒരു സ്നേഹവും എപ്പോഴും കാണുന്നു
ഉ അതെ
പിന്നെ നമ്മള് വീട്ടിൽ ഈ പട്ടിയ ഒരു പട്ടിയൊക്കെ വളർത്തുന്നത നല്ലതാ കള്ളന്മാരുടെ ശല്യത്തിൽ നിന്നും ഇല്ലേ നമുക്ക് അഥവാ നമ്മുടെ വീട്ടിലറി- അ റഞ്ഞൂടാത്ത ആരെങ്കിലും വന്നാലും ഇത് ഇല്ലേ കുരക്കുന്നകേട്ട നമുക്ക് നോക്കാം നമ്മള് നാട്ടില് ചിലപ്പോ പരിചയാത്ത ആരെങ്കിലും ആയി കേറി വരുന്നത്. നമ്മളകത് ത്താണെങ്കി നമ്മള് കാണത്തില്ലല്ലോ? അപ്പൊ ഈ പട്ടി കൊരയ്ക്കുന്ന സൗണ്ട്കേട്ട് നമ്മു ക്ക് നോക്കാം ഇതാരാ എന്താന്നൊക്കെയുള്ളത്.
അതെ അതെ പക്ഷേ, മ്മ് ഈഹ് ഈ നമ്മളേയ് ചെല പട്ടിയുണ്ട്. ഇങ്ങനെ നമ്മള് വളർത്തുന്ന ചെല പട്ട് പട്ടികളുണ്ടല്ലോ? ഈ നമ്മളെ തന്നെ കടിക്കുന്ന പട്ടികളു ഉണ്ട്.
ആഹ് അങ്ങനെയുണ്ട്.
ആ ഈ കൊ കൊച്ച് ഒരു കുഞ്ഞിനെ പട്ടി കടിച്ച്. അത് തന്നെ അവരുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി തന്നാ. പക്ഷെ അത് എന്തേലും ദേഷ്യം വരുമ്പോഴൊക്കെ ഈ മൃഗങ്ങളെ നമുക്ക് അങ്ങനങ്ങ് വിശ്വസിക്കു, ഇപ്പ മനുഷ്യരും അങ്ങനെയല്ലേ? പക്ഷെ എന്നാലും മൃഗങ്ങളെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല. ഇതിന് നോ എങ്ങനെ നോവോ, കൊച്ചു പിള്ളേരല്ലേ? അപ്പം നോവോ വല്ലോ ചെയ്യുമ്പഴത്തേക്കും
ആണ്
ആഹ് നോവ് വല്ലോം ചെയ്യ്മ്പഴത്തേക്ക് ഇതങ്ങ് കടിക്കും വെഷം പിന്നല്ലേ.
ആണ് നമ്മൾ ശ്രദ്ധിക്കി വേണം. വീട്ടിൽ ഇതിനെയൊക്കെ വളർത്തുന്നെങ്കിൽ നമ്മളത് ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനും. ഇല്ലേ?
അതെ അതെ അതെ. വളർത്തുമ്പോ അങ്ങനെയു അങ്ങനെയും നോക്കി കുത്തിവെയ്പ്പൊക്കെ എടുത്ത് പട്ടിക്കൊക്കെ ആണേലും ഇവിടെന്ന് കൊണ്ടുപോകും കുത്തിവെപ്പെടുക്കാൻ. ആറ് മാസം കൂടുമ്പോ മൂന്ന് മാസ കൂടുമ്പൊക്കെ കൊണ്ടോയി കുത്തിവെപ്പെടുക്കും. അല്ലെങ്കില് പിന്നെ അതെ നമ്മൾ എന്തേലും ചെയ് നമ്മളെ കടിക്കോ വേറെ ആരേലേം കടിക്കുവോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ, പറയണ്ടല്ലോ?
അത് ശരിയാ. നമ്മുടെ വീട്ടിലല്ല ഇനി പുറത്തൊരാളെ കടിച്ചാലും അതും പ്രശ്നവല്ലേ?
ആ അതെ അതെ അങ്ങനെയു ഉണ്ട്. അവിടുണ്ടോ പട്ടിയോ പൂച്ചയോ വല്ലോം?
ഇല്ല ഇവിടില്ല. പക്ഷെ അട്ത്ത വീട്ടിലുണ്ട് ടാ. അപ്പൊ നമ്മള് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ കുറിച്ച് കൊറെ അറിയാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ. അം അം ഇനി അടുത് ത്ത ഞാൻ പില്ലേ, അടുത്ത വീട്ടിലൊരു പൂച്ചക്കുഞ്ഞുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തെ വീട്ടിൽ ഈ എന്താ പേർശഷ്യൻ ക്യാറ്റുണ്ട്. അതിന്റെ കുഞ്ഞുങ്ങളുണ്ട്. എന്നിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ പൊറത്ത്ന്ന് മേടിക്കാൻ ആൾക്കാരൊക്കെ വരും കേട്ടോ? ത് ഭയങ്കര വെലയാട്ടോ? ആ പൂച്ചക്കുഞ്ഞിന്. അങ്ങനെ എന്നിട്ട് നമ്മളിവിടെ മീൻവെട്ടാനൊക്കെ ഇരിക്കുവോ ചെയ്യുമ്പോ പൂച്ച വന്ന് അട്ത്ത് വന്നിര്ന്ന് നമ്മളാ മീന്റെ തല കൊടുക്കുന്നത് വരെ ഇന്ന് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞങ്ങ് ഇരിക്ക്
അയ്യോ അതെ അതെ ഇവിടുത്തെ പൂ ച്ച കഴിക്കാൻ വരും. ചെല തള്ള വല്യ പൂച്ചകളുണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലെയൊക്കെ. നമ്മള് മീൻ വെട്ടിക്കൊണ്ടിരിക്കുവായിരിക്കും. അപ്പം നമ്മുടെ പൂച്ചക്ക് നമ്മളെ പേടി കാണത്തില്ലോ. അപ്പൊ നമ്മുടെ അടുത്ത് വന്നിരിക്കും അപ്പം ഈ പൂജക്ക് നമ്മൾ- ഇത് കൊടുക്കുമ്പോഴൊയ്ക്കും - മറ്റു പൂച്ചകൾ ഇതിനെ കടിക്കാൻ വരും അങ്ങനെയുണ്ട് പൂച്ചയെ പോലും ആ ഒരു- ഹി ഇത് കണ്ടോ സ്വഭാവം ആഹ അങ്ങനെ ഉണ്ട് പിന്നെ വേറെ പട്ടിയൊന്നും ഇഷ്ട അല്ല വളർതുന്നെ
ഈ പട്ടി പൂച്ച എല്ലാത്തിും ഇഷ്ടമാ പക്ഷെ വളർത്തുന്ന നമുക്ക് അടുത്ത് പോകാൻ പേടിയാ പോകുന്നതിന്റെ പേടിഉണ്ടായിട്ടാ വളർത്താതത്. മോന് ഇവിടെ ഭയങ്കര ഇഷ്ട്ടമാ പക്ഷെ എനിക്ക് പേടിഉള്ളോണ്ട
കുഞ്ഞു പൂച്ച കുഞ്ഞിനെയോ ഉപ്പപ്പ റ്റ കുഞ്ഞിനെയോ വാങ്ങിക്കണം അപ്പൊ കുഞ്ഞിലെ തൊട്ട് അത് വളരും പേടി വരത്തില്ല
എന്തോ കുഞ്ഞിലായാലേ ഈ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നാലും എനിക്കെന്തോ വിക്ഷം മോന് ഭയങ്കര ഇഷ്ടം മോൻ മിക്കവാറും ങ്ങനും പറയുമായിരുന്നു നമുക്ക് ഇീടിലരു പട്ടിക്കുഞ്ഞിനെ മേണിച്ചാലോൊക്കെ ചോദിക്ക രുന്നു പി അപ്പൊ ഇതിനേക്കെ ഇഷ്ട ആകട്ടോ ഭയങ്കര ഇഷ്ടം അത് പൂച്ചക്കുഞ്ഞായാലും പ ട്ടിക്കുഞ്ഞായാലും എല്ലരും ഭയങ്കര ഇഷ്ടമാണ്
ആഹ
പൂച്ചെ കൊ - പ്രത്യേകം വളർത്തിയില്ലെലും നമ്മളിവിടെ തന്നെ അടുത്തുള്ള പൂച്ചകളൊക്കെ- വരും ഇവിടെ വരും നമ്മളു മീൻവെ - കിട്ട സമയത്ത് അല്ലെങ്കിൽ ഉച്ചക്ക് ചോറ് കഴിക്കാൻ സമയത്തൊക്കെ വന്ന് ഇവിടെ വന്നന്ന് കരയും അത് കരയുന്നത് അവർക്കുള്ള പങ്ക്- കൊടുക്കാനുള്ള ഒരു ഇതാ പറയുന്നത് അവര്
ആഹ് ആ ആ ഞാൻ ഇന്നലെ പൈപ്പ് അടച്ചില്ല വരവേ
ആഹ ശരി ആഹ ശരി